ക
ആ കേക്കുന്നുണ്ട്േ
അേനത്തെ എന്താ പരിപാടി ഇല്ലാല ആദ്യം ഫാർമസി ന്നന്ന് പിന്നെ കല്യാണം കഴഞ്ഞിട്ട് പിന്നെ പോയിട്ടില്ല
ആഹ എല്ലാണ് എന്റെപഗായോ
ആഹ
കല്ല ഉ ഞാന് ഫസ്റ്റ്ൊന്നും പോയിട്ടില്ലേ എനി പഠിക്കാനുള്ള
എന്തെങ്കിലുമൊക്കെ വേണല്ലേ വീട്ടിലിരിക്കുമ്പോളേ എന്താ ചെയ്യാ ഇത് നല്ലാം പോതില്ല എന്തെങ്കിലും നടക്ക ഞാൻ ഫാർമസിക്ക് പഠിച്ചിട്ട് കാര്യംന്നല്ലട്ട വെതെ പോയിാണ് നിങ്ങക്ക് പടയും ചെയ്തു ഞങ്ങനെ ഫാർമസി കിട്ട വേ എന്നള്ള പറ്റിയ നമ്മക്ക് ചിലക്കൊക്കെ തായി സ്വഭാവവേ ചിലർ ഈ ഒപ്പം നിൽക്കണവർക്ക് ഭയങ്കര അസൂഖയും കണ്ണുംകാടി യാവും ചലീറ്റേക്ക് അവിടെ നിക്കണ അലക്കേ ഒരു ഭയങ്കര ഇതാണ് ആ ഓടുക്കല്ലാതെ അറിയും എമ്മക്കും
നമ്മുക്ക ഒന്നും അറിയില്ല പിന്നെ നമ്മള് ഇങ്ങനെ പഠിച്ചാതെ വേറിയതകുമ്പോ നമക്കൊരു പുച്ഛേക്കര
ആഹ് പുച്ഛ പക്ഷെ ഞാന ആയത കൊണ്ട് അവിടത്തെപ്പോൊെ എപ്പോഴും പറട്ടോ ഒരു പണ്ണ് മാത്രമേ ഉള്ളൂട്ടോ പോക്ക് ഒരു പണ്ണ് നല്ല സ്വഭാവമാണ്ക്ക് ഓള് ഒറ്റൊക്കെ ആവുമ്പോ ഞാൻ അവളെ ഹെപ് ചെയ്യുമ്പോ എന്തോും ഇഷ്ട അറിയ മരുന്ന ടുത്ത്ടുക്കും കമ്പ്യൂട്ടർമ്മ എനിക്ക ഒന്നും അറിയില്ല കേട്ടോ കമ്പ്യൂട്ടർമ്മ കോള ചെയ്യാറ് അപ്പൊ ഞാൻ മരുന്ന ആള്ത്ത് വൈകുന്നേരം പന്ത്രണ്ട് മണിവരെ നിന്ന കാാടെ ഞൻ അടുത്തടുത്തിരുന്നത്
ആഹ
എന്നിട്ട് അപ്പൊ ഓളിങ്ങനെ പറ ഓൾ ഡോക്ടറോടെന്നെ പറയ പോളുണ്ടായതുക കൊണ്ട് ഞാൻ കഴിച്ചില്ലായി മാറി ഉ ഇപ്പൊ കണ്ടിട്ട് കൊറ കൊല്ലങ്ങളായി ട്ടോളെ എന്നോ രീസംളിച്ച നമ്പർ വാങ്ങിയാണ്ട് ഇപ്പൊ കല്യാണം കഴിഞ്ഞ എന്താന്നും അറിയില്ലേ
ഉം ഞാന് ഫസ്റ്റ് ഒന്നും കല്യാണം കഴിഞ്ഞോട ഒന്നും പഠിക്കാൊന്നും പോകാൻ പറ്റിട്ടില്ലേ പിന്നനെ ഡിഗ്രിയും ഇതൊക്കെ പഠിച്ചത് ഇപ്പൊ കഴിഞ്ഞിട്ടേ ഉള്ളൂ പഠിച്ചു പഠിച്ചല്ലോ
ഏ അത് ശരി വീട്ട് ആഹ് വീട്ടിലിരുന്ന അങ്ങനെ പഠിച്ചിിക്കൂല്ലേ
ഡിഗ്രി ഞാൻ റിസ്റ്റന്റ് ആയിട്ട് എടുത്തു പിന്നെ അക്കൗണ്ടിങ്ങിന്റെ കോഴ്സ് എട്ട് മാത്രതരുന്നു അത് പിന്നെ ഞാന് പോയിട്ടന്നെ അല്ലാതെ അല്ലാതെ ഇങ്ങട്ട് നേരാവില്ല
ആഹ അത അങ്ങനെ തന്നെ പോൂവന്നെ വേണം അത എങ്ങനെ അല്ലെങ്കി വീട്ടിലൊക്കെ ഇരുന്നാണ്ട് എങ്ങനെയല്ലേ ശെരിയാ
ഇതൊക്കെ ഒന്നും പറ്റല്ല നമ്മൾ ചെയ്ത് പഠിക്കേണ്ടത് എന്തായാലും പോയിട്ട് തന്നെ പഠിക്ക അ മറ്റേത പിന്നെയും വീട്ടിലേക്കെ പഠിക്കാം ഈ പി ജി ഡിഗ്രി പിച്ച്ി ഡിഗ്രി അതൊക്കെ നമ്മള് പ തന്നെ പഠിക്കണം പോയി പഠിക്കാവുമ്പോ ഞമുക്ക് സംം െിലൊക്കെ അക്കപ്പ ക്ലിയർ ചെയ്യ ഇതകുമ്പോ ഒരു വീഡിയോങ്ങനെ ശരില്ലേ ക വ മട്ട ബുദ്ധിമട്ട് അങ്ങനെ വോ
ആഹ ശരിയന്നെ പിെ വണ്ടി വേണം എല്ലാതും
ആ വെങ്കയ കാരണം പിന്നെ നമ്മള് കൊറച്ച് കല്യാണംൊക്കെ കഴിഞ് കൊറച്ചൊക്കെ കഴ പരിലൊക്കെ ഇക്കുമ്പോ നമുക്ക് പിന്നെ ഠ അ ന അത പഠിത്തം കഴിഞ്ഞാൽ മതി പിന്നെ അമ്മക്കക്ക് പിന്നെയ വണ്ടായിരുന്നു അപ്പൊ നമ്മള എങ്ങനെ ആലോചിച്ചോല്ലോ ആ പഠിക്കുന്ന ടൈംമാണെന്നെണ്ടെങ്കില എന്തോ ഒരു സുദ്ഖീക്കറ ഒരു ടെൻഷനും ഇല്ല
ആഹ പക്ഷെ പഠിച്ചത് ടൈം ആണെങ്കാ ആ അറയിത്െ കെട്ടിക്കൊണ്ടപകതായിരുന്നു ആ അല്ലാ നിന്റെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ അങ്ങനെ പറഞ്ഞര ആാരഗര ഇത് കട്ടിിക്ക കൊടഈ അടിിയവാായി ഓടി കാലക ഇ ഉള്ള പെൺകുട്ടികളെ പെൺകുട്ടികളെ ഇപ്പ അറിയുമ പോലെ എല്ലാരും കല്യാണം കഴിഞ്ഞ ൊക്കെ പഠിച്ചൻറിങ്ങിരിക്കുന്നു
ആഹ് ഇപ്പെല്ലാരും പഠിക്കന്ന ആ അപ്പ ഇന്നെന്തരാ ഈ ഓൺലൈന ആയിട്ടുള്ള കോഴ്സും ഒക്കെല്ലേ ആറു മാസം രണ്ട മാസം
അപ്പൊ ഏത് അടുക്കളും ഇന്നാലക്ക് വയിസ്ുണ്ട്
കോഴ്സ് ഉണ്ട് അടുക്കളപ്പണിയാണെങ്കിലും അതിനും കോഴ്സ്
ആ അതന്നെ എല്ലാത്തിനും ഉണ്ട് കോഴ വെറതെരിക്ക ആയക്കൂ ആഹ് വെറുതെ ഇരിക്കണ്ട ന്ന് എന്ത് ചെയ്താലും
ഒരു പോോണം കൊറച്ച നട്ടോണ്ടെങ്കിൽ അ നമുക്ക് പഠിച്ച് അപ്പൊ പിന്നെ അങ്ങനെ പിന്നെ പഠിച്ചത് ഒരു കാര്യായി തോന്നു എങ്ങനെ അറിയില്ലാട്ടോ രണ്ടീസായിട്ടൊള്ളൂ പോവല് തൊടങ്ങീട്ട് ആ സാലറിയൊക്കെ പറഞ്ഞ് പക്ഷെ എന്താ പറയാ നമുക്ക് ഇവിടന്ന് പോവാൻ തന്നെ വേണം പൈസ
കൊറേ ദൂരേ
ഏ കൊറേ ദൂരല്ലാ എങ്ങനെ വെച്ചാല് ഇവിടന്ന് പോകുമ്പോ എന്തായാലും ഇവിടന്ന് അങ്ങട്ട് അവിടുന്ന് ഇങ്ങട്ട് ആണ് ബസ്സിന്
ആ അപ്പ അത്യാവശ്യം ദൂരുണ്ടല്ലേ
ആ നേരേ എന്താ വെച്ചാല് ബസിന് അറിയുമ്പോ കൊറച്ച് ദൂരിണ്ട് ടൗണിക്കെത്തെ മെ മെയിൻ ആയിട്ടുള്ള ടൗണിക്ക് എത്തണം പിന്നെ വേഗം നമ്മള് വേഗം എത്തുകേം ചെയ്യും പക്ഷെ ഇവിടെ പെരും ബ്ലോക്കാരുന്നു അതായത് നടുവിലൊക്കെ ആ അപ്പൊ പിന്നെ നമുക്ക് ഒമ്പത് മണിക്കുള്ളതിന് ഇവിടന്ന് എട്ട് മണിക്ക് എറങ്ങണം
ആ ആരെങ്കിലും കൊണ്ടാക്കി തരികാണെങ്കി പറ്റൂലേ ഇളയച്ചന്മാരൊക്കെ ഉണ്ടോ
ഏ ഞാനാണ് ചെറ്ത് നമുക്ക് എന്താ പറയാ നാല് പിന്ന താക്കോല് പോകുമ്പോ പിന്നെ ഓരപ്പം പോവാഞാ പഠിച്ചാനൊക്കെ പോയിന ടൈമില് ആഹ് എനിക്ക് എന്റെ ഉപ്പ ഉമ്മയുണ്ട് ഹസ്ബൻഡിന്റെ ഉപ്പ മരിച്ചിട്ട് ഓ മൂന്ന് കൊല്ലായി മൂന്നാമത്തെ കൊല്ലം
ആ
പിന്നെ അപ്പൊ പിന്നെ രണ്ടാമ ഇത്ത കാക്കൂ പിന്നെ പെരിന്തൽമണ്ണേണ് അപ്പൊ കാക്കൂന്റെ കാക്കൂൻ്റൊപ്പം അങ്ങനെ പോവൊക്കെ ചെയ്യാം
ആ ശരി
അങ്ങനെയും പോവല്ണ്ട് പക്ഷെ ഇനിയിപ്പോ ഓൽക്കൊന്നും പ്പം ഒമ്പമണി ഒക്കെ സ്കൂട്ടി ബൈക്ക് വണ്ടി ആ ഒരാള് ജോലിക്ക് പോണിണ്ട് രണ്ടാള് ജോലിക്ക് പോണ്ട് ചെറിയ താത്തേം രണ്ടാമത്തെ താത്തേം ജോലിക്ക് പോണുണ്ട് പിന്നെ മറ്റേത് ഇതേ മാതിരി എന്തൊക്കെയാ പഠിച്ചീനു മൂന്നാമത്തത് പിന്നെ കാക്കുന് താല്പര്യം ഇല്ലാത്തോണ്ട് പിന്നെ ഡാറ്റാ ഫോണില്ലാ
ഉം എനക്ക് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടേനേങ്കി ഞാൻ ഞാന് ദുവാ ചെയ്യാ ഇവിടെ ഇങ്ങനെ ഇരുന്നാ ഒന്നും കിട്ടൂലാ മക്കളൊക്കെ സ്കൂള് ഇല്ല ഒന്നും ഞാൻ പ്ലസ് ടൂൻ്റെ കംപ്ലീറ്റാക്കിയിട്ടി ഫുള്ള് പാ ല്ലാ ഞാൻ പകുതി പഠിച്ചോ അങ്ങനെ നിർത്തിയതാണ്
ആ ഉം പിന്നെണ്ട് അപ്പ ഇതൊക്കെ ഇണ്ട് ഈ ഈന്തൊക്കെ ഇണ്ടാവുലേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇണ്ടാവും ആ ആ പിന്നെ ഓൺലൈൻ ആയിട്ട് നമ്മുക്ക് എഴുതി കൊടുക്കാ അങ്ങനെ സംഭവങ്ങള
ആ ആ പടിയും ഞമ്മള് നോക്കായിട്ടാണന്നേ എനക്ക് ഒന്നാമത് കോൺഫിഡൻസ് ഇല്ല അതാണ്
ഇത് പോയിങ്ങാണ്ട് പഠിച്ചാം അങ്ങനത്തെ കോഴ്സ്
ആ അങ്ങനത്തൊക്കെ ഇണ്ടാവും
ആണ് അങ്ങനെ കംപ്ലീറ്റ് ആക്കിയാലൊക്കെ മതി പിന്നെന്താ അറിയ മടിയാണ് അ ആരെങ്കിലൊക്കെ അ ഉന്തി തള്ളിയാലേ വലക്കും വാധിച്ചു പിന്നെ കൊറെ കഴിഞ്ഞ് പിന്നെ ഇവ പഠിച്ചാൻ പോണോ അങ്ങനെയൊക്കെക്ക കരുതിനു ആഹ് ആ ഫസ്റ്റ് നല്ലരു താല്പര്യമല്ലേ പിന്നെ ഇങ്ങനെ രണ്ട് മൂന്നാല് കൊല്ലൊക്കെ കഴിഞ്ഞപ്പം ന്നൊടുങ്ങനെ പറയലൊട്ങ്ങി പൊയ്ക്കോ വാണെങ്കി പൊയ്ക്കോന്നൊക്കെ
എന്താ റിയൊ ഇപ്പത്തെ കാലത്ത് ഒരാളെ കൈകൊണ്ട് കിട്ടിട്ടൊന്നും ആവൂലേ ഞമ്മക്ക് നമ്മളെ ആശ്യ ഇപ്പ മമ്മക്കൊരു പത്ത് രൂപ കിട്ടുകയാണെങ്കിൽ നമ്മെ ഹസ്ബന്ഡറിനോട് ചോദിച്ചേണ്ട ആവശ്യമല്ല അത് പോല് നോക്കായിട്ടോ ഇ കയിറ്റൊന്നും അല്ല എന്നാലും ഞമ്മളെ കൈയിൽന്ന് എടുക്കുമ്പോ നമുക്കത് സന്തോഷമാണ് വേറൊരു സന്തോഷമാവും
ആഹ് അതെണ്ട്
നമ്മളെ കൈ കൊണ്ട് എന്തെങ്കിലും വാങ്ങി കൊൊടുക്കുമ്പോക്കെ ഒരു സന്തോഷല്ലേ ക്ക് അയിനക്കെയാണ് ഒരു പൂതിയന് അവനാ ൻ്റെ കൈകൊണ്ട് എന്തെങ്കിലും ഓൽക്ക് വാങ്ങി കൊടുക്കുക ഉ
ആഹ് ഇപ്പൊ ഞാനും ഇപ്പ നമ്മളിപ്പോ ഗിഫ്റ്റ്ക്കെ കൊടുക്കുംട്ടോ പക്ഷെ- എന്താ അ അത് ഓരെ പൈസോണ്ട് നമ്മളി ഗി
ഞ ഞാനായി തെ അല്ലാപരുതൂല്ലല്ലോ അത് ഇഞ്ഞോട് പറിം എന്താ ഇതിപ്പോ ൻ്റെ പൈസോണ്ട് വാങ്ങ്യതന്നെല്ലേന്ന് പറിം ഞാൻ പറഞ്ഞ് എന് ഞങ്ങൾ അങ്ങനെയൊക്കെ പറയുന്നത്തായിരുന്നു കള്യാക്കും വെറുതെ പറയാണ് പക്ഷെ എന്നാ വച്ചാനെ പറയുമ്പോ സങ്കടാണ് അപ്പൊ അങ്ങനെ ആലോയ്ച്ചും അവനവന് ഇപ്പ എന്തെങ്കിലും ഒരു പണി കിട്ടിയെങ്കി പറഞ്ഞത് കരച്ചില് വരും ചെല നേരത്ത് ഇങ്ങനെ ഒരു ജീവിതം എന്നൊക്കെ പറഞ്ഞാണ്ട് കൊറെ കരയും എന്ന എന്താ ചെയ്യണു കൊ ഓരോ തല വിധിയാ
ആഹ് പിന്നെ
വീട്ടില്ല ആർക്കും ജോലിയില്ലട്ടോ ഒക്കെ ഇങ്ങനെ തന്നെയാണ് ഒക്കെ ഉണ്ട് എനിക്ക് രണ്ട് ഏട്ടത്ത്യാളും ഒരു- ആഹ അന ണ്
ആ ഹസ്ബൻഡ ആട്ടല്ലോ
ആഹ് ഇവിടെ ഞാനും ഹസ്ബൻറും രണ്ട് കുട്ടികള് പിന്നെ ഹസ്ബൻറിിന്റെ വീട്ടില്- രണ്ടളയച്ചന്മാരുും ഉണ്ട് ഒരു പെങ്ങളളും ഉണ്ട് ഇ പെങ്ങളെ കല്യാണം കഴിഞ്ഞു രണ്ട കുട്ടികളായി പിന്നെ എളയച്ചന്മാരൊന്ന് പണ് ട്ടേറ്റില്ല
ചലട്ടക്കല്ലേ
എത്തന്നല്ലടി രണ്ടാക്കും കല്യാണം കഴ്യേണ്ട പ്രായം കഴിഞ്ഞിപ്പോ
ആഹ ശരിയാവായിട്ടാ
ശെരിയാകാനെന്നാ അവിടെ കുറച്ച് പ്രോബ്ലംോബ് ണ്ടായി അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് പോുന്നു
ആഹ് ആഹ്
കഴിഞ്ഞന്ന തന്നെ നമ്മടെ പാല്ല ഒരു കുടിച്ചഛന വേത് ചെയതരുന്നു അച്ഛന്ടപ്പാണ് അപ്പൊ എനിക്കൊരു സ്വൈര്യം തന്നേല്ല പക്ഷെ നല്ല സ്നേഹനു ക്ഷേ ന്തോ അങ്ങനെ കൊ അവിടെ ക്ക്ണോരിക്കന്നെ സ്വഭാവം പറ്റാ മോസേനി അപ്പൊ അങ്ങനെ പോന്നു നീ രണ്ടാള് പെണ്ണെട്ടാണ്ട് കല്യാണൊന്നും ആയിട്ടില്ല അപ്പൊ പെൺകുട്ടികളെ കിട്ടാത്തൊരവസ്ഥയല്ലേ
അവസ്ഥയാണ് പിന്നെതല്ല പ്രായം ഏറിയാ പിന്നെ തീര കിട്ടുള്ളൂ
ആഹ് ഓലക്ക് ഇപ്പ ഇന്നെ വാണേനും ഇന്നെ കൊണ്ടോകാൻ ഓൽക്ക് പൂതിയാണ് പക്ഷേ സ്വഭാവം വെച്ചൊണ്ട് ഞാൻ വിട്ട് നിക്കാണ് എന്തിനാ വെറുതെ വാണ്ടാത്തെ പണിക്ക് പോണു
അങ്ങനെ വീട് പുതിയ വീട് ഇട്ത്ത്ക്ക അതൊ വാട
അല്ല ഞങ്ങള് വാടകക്കാണ് ഞങ്ങള് ആറു വർഷായി വാടകക്ക്
നല്ല ദൂരം ഇണ്ടപ്പൊ
ആ അല്ലേ അടുത്തന്നെആണ് തൊട്ട് കൊറച്ചടുത്തന്നെയാണ്
ഉം
അവിടുന്ന് ഞങ്ങള് കൊറച്ചൊന്ന് പോന്നിട്ട് പഞ്ചായത്തിലാണ് പഞ്ചായത്ത് കൊറേ പോലത്തന്നെ ഇബട്ത്തെ അവിട്ത്തെ പഞ്ചായത്തൊക്കെ ഒന്നെ ന്നെയാണ്
എന്നാലും പെട്ടെന്ന് അങ്ങനെ തീരുമാനം എടുതോണ്ട്
ആ അയിനെ എന്താന്നറിയോ ഞമ്മള് ഇനി എന്ത് ചെയ്ത് കൊട് ത്താലും ഞമ്മളെര്ത്ത് ന്യായല്ല ഓൽക്ക് ഓൽതാണ് വൽത് അപ്പൊ നിന്നാണ്ട് വെട്ടത്തി എടുത്തുകാണ് ചീണിലയറ നല്ലത്
ആ അത്ണ്ട് പിന്നെ അതല്ല നമ്മള് എടു ടൈമില് നമ്മള് തീരുമാനം എടുക്കന്നെ വേണം
സംഭവിച്ചുന്നറിഞ്ഞിട്ട് പിന്നെ കാര്യല്ല
ഉം
ബോധല്ലാത്ത ആൾക്കാരോട് എന്ത് പറഞ്ഞിട്ടും കാര്യല്ല അന്നാ വെച്ചളാ ആ ഓക്കെ